ഹലൊ കേക്കുന്നൊണ്ടൊ എന്തൊക്കെണ്ട് വിശേ- ഉം
എന്തണ്ട് വിശേഷം സുഖാണൊ ആഹ് ഫുഡ്കഴിച്ചു കെടക്കാനൊള്ളൊരു തയാറെടുപ്പിൽ നിൽക്കുന്നു
ഫുഡൊന്നുംകഴിച്ചിടില്ല
അന്തെ ലേറ്റാട്ടേ ഫുഡഴിക്കൂള്ളു
കൊറച്ച് ലേറ്റാണ്
ഓ ആണൊ എന്ത ഭക്ഷണക്കാക്കിയെ
ഇന്ന് ചോറും ഉം മീങ്കറീം അവടെന്താരുന്നു ഇവടെ ചാളയാന്ന തോന്നണ്
ഒസ് എങ്ങന മീങ്കിട്ടണ് ഇവിടൊന്നും മീനില്യ
ആഹ് ഇപ്പ ട്രോളിങ്ങക്കല്ലെ മീനൊന്നു ഇല്ല
മീനൊന്നും ഇല്ലാണ്ട് സാമ്പാറും ബീറ്റ്റൂട്ട് തോരനും
ഓ എപ്പഴാ അന്ന്ട്ട് കെടക്ക
കൊറച്ചേരഴിയമ്പത്തേക്കെടക്കു
മ്മ ഹ്
വൈകിയെ കെടക്കുവാരിക്കുളുല്ലെ
റ്റാവും കൊറച്ച് വർക്ക് ക്കെണ്ട്
ആഹ് അതൊക്കെഴിഞ്ഞ്ട്ട് ആഹ് ആം കുക്കിംങ്ങൊക്കെ ഇഷ്ടാണൊ
കുക്കിംഗ് ആഹ് കൊഴപ്പില്ലാതെ ചെയ്യും കുക്കിംഗ്
ആഹ് എന്ത ആടെമഴേ- ക്കെങ്ങനണ്ട്
മഴേണ്ട് നല്ല മഴയിണ്ട് ചെലദിസങ്ങളിൽ മഴപെയ്യുമ്പൊ കംപ്ലീറ്റായിട്ടങ്ങ് നിർന്നങ്ങ് പെയ്യും ഒരുദൂസം കംപ്ലീറ്റ് അല്ലങ്കിലിങ്ങനെ ആവൊ ഇന്ന്മഴയി- ണ്ടാരുന്നു
ഓ ആണോ ഇന്നിവിടെ മഴയൊന്നുവില്ലാര്ന്ന്
ആണോ മഴെക്കെ നല്ല ഡെയ് മഴപെയ്യുന്നുണ്ട്, മാത്ര അല്ല ഇടക്കാണെങ്കി ഇങ്ങനെ ഇടക്കെടക്കെ പെയ്യൊള്ളു ചെല ദിവസം കംപ്ലീറ്റ് ഇങ്ങനെ പെയ്യും
ആ ആ
ഇവിടിങ്ങനെ വെള്ളവൊക്കെ കെട്ടും
ഓ വെള്ളവൊള്ള പ്രേദേശാരിക്കും ല്ലേ
വെള്ളൊള്ള സ്ഥലാ
ആ
എടക്ക് മഴയത്തൊക്കെ മീനും വരും വേണെങ്കി
പര്
അതേ അതെ ആ മുറ്റത്തില് നമ്മുടെ മുറ്റത്തൊക്കെ മീനുണ്ടാവും ഉം സൈടീന്ന്ള്ള സ്ഥലത്ത്ന്നൊക്കെ ഈ തോട്കാളീന്നൊക്കെ കേറി വരും ന്നത്
ആ അപ്പൊ മീനൊക്കെ പോയ്‌ കായലിലും കടലിലു ന്നും പോണ്ടല്ലോ മഴക്കാലാമ്പോ മിറ്റത്ത് നിന്നാ മീൻ കിട്ടുവല്ലേ
അതന്നെ
നല്ല കാര്യം
വല്യ മീനൊന്നും ആയിരിക്കൂലാ ചെറിയ ചെറിയ മീനെ
ആ പരൽ ഒക്കെ മതിലോ നമുക്ക് ഒന്ന് അട്ജെസ്റ്റ് ചെയ്യാൻ
അ അജസ്റ്റ്മെന്റിനൊക്കെ അത് മതി
അ നമ്മക്കിവിടെ അങ്ങനത്തെരു സിസ്റ്റമേ ഇല്ല ഉമ് വെള്ളം കേറ്ന്ന പ്രദേ ആ വെള്ളം കേറ്ന്ന പ്രദേശങ്ങളായോണ്ടവന ങ്ങനെ മീൻ കിട്ടുന്നൊരു സ്‌കോ
അതെ അതെ നോൺവെ ജ് യൂസെയ്യൂല്ലേ
നോൺ വെജ് യൂസ് ചെയ്യൂല്ലേ വേറെ മീറ്റക്കെ
ആ യൂസ് ചെയ്യും എന്നാലും
ഉം
ച്ചൊന്നും വലതിനും കിട്ടൂല്ലല്ലാ
ഉം ഉം ഉം
വീട്ട്ല് വേറെ ടേസ്റ്റന്നെയല്ലേ പുളിയൊക്കെ ഇട്ട് വെച്ച് ആ എനിക്ക് ചിക്കനാണ് കൂട്തലു ഇഷ്ടം
ഏതാ
ചിക്കൻ
ആ ചിക്കൻ എന്റെ ഫേവറേറ്റ് ആണെ ന്നാലും ഫിഷ് കഴിഞ്ഞിട്ടെ ള്ളൂ ഉം
എനിക്ക് ചിക്കനുള്ള ഭയങ്കര ഇഷ് ഫിഷ് വേണ്ടല്ല ഫിഷിന്റെ മുന്നേ ആ ചെറെങ്ങനെ എനിക്ക് അയിനെക്കാർട്ട്‌ വർക്കാണ് ഇഷ്ടം കൂടുതൽ ഞാൻ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യല്
ഏതാണ്
ആർട്ട്
ആർട്ട് ഓ ഓ ഓക്കേ ഓക്കേ എന്താർട്ടാ ചെയ്യാ മ്
എല്ലാം ചെയ്യും പേപ്പറാർട്ട് ചെയ്യും
ഹ് ഹ് ഹ്
പിന്നെ ആർട്ട് ചെയ്യും
ഓ
ആ അങ്ങനെ കൊർച്ച് കൊർച്ച്
ഉം ഞാൻ കൊർച് ക്രാഫ്റ്റൊക്കെ ചെയ്യും ഈ ത്രെഡ് ബാംഗ്
ആ ചെയ്യില്ല ഞാൻ ട്രൈ ചെയ്തിട്ട്ണ്ട് പക്ഷെ വർക്കായിട്ടില്ല
ഓ നല്ല സിമ്പിളാ കാണാനു നല്ല രസണ്ടോ
രസണ്ടാവുലേ എൻക്ക് സ്വന്തം ആ എങ്കിലും ഒര് പുട്ടിക്ക് തൊടങ്ങാനാണ് ആഗ്രഹം
വാ
ആ വർക്കെല്ലാം പഠിച്ചില്ല ഞാൻ ബ്ലൗസിനോക്കെ വർക്ക് ഉം പിന്ന ഉം അതെ അതെ ഇപ്പം മുട്ടിനും മുട്ടിനും ബുട്ടീക്കായില്ലേ
അതന്നെ.
ക്ക്ന്നെനൊക്കെ എന്ന പൈസയാണ്. വർക്കൊക്കെ ചെയുന്നുണ്ടെങ്കി ഇരട്ടി പൈസയാണ്. ഉം അതെന്ത് ലാഭാണ്. ഭയങ്കര ലാഭം ഒള്ള പരിപാടിയായിരുന്നുല്ലോ
ഉം അത് ശെരിയ. സ്വന്തായിട്ട് ബൊട്ടീക്കൊക്കെ ഇടാനാണെങ്കി
ആഹ് നമ്മള് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബോട്ടീക്ക് ലാഭം ആണ്.
അതാണ് എല്ലാം ചെയ്യണ്ടേ
ഉം എല്ലാം ചെയ്യണം. പക്ഷെ നമ്മളതനുസരിച്ചുള്ള പൈസയും ഇതാ ക്കുന്നുണ്ടല്ലോ.
ആ അത് ശെരിയാണ്. പക്ഷെ അത്രയും റേറ്റൊക്കെ കൊടുത്ത് എല്ലാവരും അത് ഉം ചെയ്യണ്ടേ വർക്ക്.
എന്ത് ചെയ്യും എന്താ ച്ചെയും ഒന്ന് ഉറങ്ങി
അങ്ങനെയല്ല എന്നാലും കസ്റ്റമേഴ്സ് കിട്ടേണ്ടേ
കസ്റ്റമേസ് ശ്രദ്ധിച്ചിരുന്നാ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സിനെ കിട്ടും
കിട്ടും ഉം
ഇങ്ങനെ കോളേജ് ഫസ്റ്റവെല്ലിന് എല്ലാം ഭയങ്കര ആഡംബരമാക്കിയത് കൊണ്ട് അതിനെല്ലാം കിട്ടും നമുക്ക് ആവശ്യത്തിന് വർക്ക് ബ്ലൗസ് തന്നെ തയ്യിക്കുന്നതിന് എത്ര രൂ മൂന്നൂറ് നാന്നൂറ് രൂപയാണ് ആ പിന്നെ സ്‌റ്റോക്ക് ഇപ്പം പല പല മോഡല് ട്രസ് കൾ ഇറ അതൊക്കെ നമ്മള് പറ്റേൺ ചെയ്ത് ഇറക്കിയിട്ടുണ്ടെങ്കില് അടിപൊളി ആയിരിക്കും ലാഭം ആയിരിക്കും താനും ഭയങ്കര മെച്ചപ്പെട്ട മുന്നോട്ടുപോകാനും പറ്റ്
അതെ അതെ പക്ഷേ പറ്റിയ സ്റ്റിജീങ്ങിന്നെക്കെ പറ്റിയ ആള് കള് വേണം ടൈലേഴ്സ് ഒക്കെ ടൈലേഴ്സിനൊക്കെ ഭയങ്കര റൈറ്റാ ഈ പുറത്തുന്നുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം അത് കാരണം പോസിബിൾ ആണോ പോസിബിൾ ആണ് എങ്കിലും
പോസിബളാണ് പക്ഷേ മെനക്കെട്ട് ഇറങ്ങിയ പോസിബിളായിരിക്കും പഴ ഫണ്ടൊക്കെ മുടക്കാന്നുണ്ടെങ്കിലെ
ഉം
പോസിബിളായിട്ടുള്ള വഴിയ
പിന്നെപ്പം ഓൾമോസ്റ്റ് എല്ലാ മോഡലും എല്ലാവരും ചെയ്യുന്ന ഒരേ ആ എവിടെയെങ്കിലും ഒരു ട്രെൻഡ് എറങ്ങി കഴിഞ്ഞാ എല്ലാവരും ആ ട്രെൻഡിന് പൊ
ഇപ്പ തന്നെ ട്രെൻഡി ആ എറങ്ങിയിട്ടില്ല ത്രഡ് വർക്ക് പേര്ൻ ഒരു ആ ഒരു ച്ചാരായിരിക്കും ട്രെൻണ്ടാവ
പിന്നെ പുതിയൊരു ഒരു ടോപ് സൈക്കിളിന്റെ അതിനി ഒരാളും വാങ്ങിക്കാൻ ബാക്കി ഇല്ലെന്ന് തോന്ന്ണ്ട് ആ ഒരു ബ്ലൂ കളർൽ സൈക്കിളിന്റെ പടവുള്ളെ
ഒ അത് അത് ഞാൻ കണ്ടിട്ടില്ല പിച്ചർ വരച്ചിട്ടുള്ളൊരു പുതിയ ഒരു
ആണ് അല്ലെ അത് ഭയങ്കര ട്രെൻഡാ ഉം പിന്നെ വേറെരു പിൻക് ബ്ലോസംന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് ഇങ്ങനെ ഒരു പിൻങ്ക് കളർൾ പൂവ് ഒക്കെയുള്ളെ
ഓ അങ്ങെ
ഉം ഒര് ര് മഞ്ഞ തുണീൽ മഞ്ഞ തുണി അല്ല ഒരു ക്രീം തുണിയിൽ ഉം അതിന്റെ എത്ര മോഡലാ പ്പ അങ്ങനെ ഒരേ തുണിയാണ് ഒരേ സാദനും ആണ്
ഇപ്പ എല്ലാരും തുണി കച്ചോടാലെ മുട്ടിൽ മുട്ടിൽ ഇപ്പം ഓൺലൈൻ ഫുൾ തുണി അല്ലേ ഇപ്പം എല്ലാ യൂട്യൂബ് പ്രൊമോട്ടേഴ്‌സും തുണി കച്ചോടം ആന്ന് എല്ലാവരും സൈൽ ചെയ്യാനാണ് പോ സാരി ആണെങ്കിലും ചുരിദാർ ടോപ് ആണെങ്കിലും ഓരോരാ മെ റ്റീരിയൽസ് ഒക്കെ സൈയിൽ ചെയ്യ്ണേ കാണാ ആ എത്രപേര മേടിക്ക്ണേ ആയിരിക്കും കാണുമ്പം എല്ലാവരുടെം കാണുമ്പോ നല്ല ഭംഗി ഉള്ള ഡ്രസ്സ്‌ പിന്നെ പുതിയ മോഡൽ പോൽത്തെ ഇടുമ്പോ നല്ല കംഫെർട് ഒക്കെ തോന്നാണേൽ നമ്മ
ജ്വല്ലറി ബിസിനസ്‌ വേറെ അതാണെക്കി എല്ലാവെട്ത്തും
അതെ ജ്വാല്ലറി ബിസിനസ്സ് യാണ് എന്റെ പൊന്നേ എന്താണ് നമ്മൾ സ്റ്റേഷനറി പോയി സാദനം മേടിച്ചാ എന്ത് വെലയാന്ന് എല്ലാത്തിനും ഓ
എങ്ങനെ പോയാലും റൈറ്റാ ആരെ കയ്യിന്നും മേടിക്കാൻ പറ്റൂലാ കടേന്നും മേടിക്കാൻ പറ്റൂലാ
നമ്മള് കുട്ടിയാക്കൊക്കെ ഒര് സാനം മേടിക്കെണേ തന്നെ എന്ത്‌ റൈ എൻപത് രൂപേ അറുപത് രൂപേക്കെയാര്ന്ന് ഒര് വള
ശെരിയാ ശെരിയാ
അവർക്ക് ബൾക്കാ ആയ്ട്ട് ആ കിട്ടുന്നോണ്ട് അവർക്ക് ലാഭാണ് കറേക്യാ പോരെ ആ അതെ അത് ഇട്ടാ
ഷോപ്പിന്ന അല്ല ഈ അല്ലാതെ ഓൺലൈൻ സെയ്ൽ യ്യ്ന്നവരെ അടുത്തുന്ന് ആണെ ങ്കിലും നമ്മുക്ക് വല്ല്യ ലാബോന്നും ഇല്ല
ആ പറയുന്നത അല്ലേ വെല പിന്നെ ഭാഗ്യം ചെയ്തു മേടിക്കാൻ പറ്റുവാണെങ്കി അതാണ് ലാഭം
പിന്നെ ബാർഗയിൻ ഒന്നും പറ്റൂലല്ലോ അവര് തന്നെ ഒരഡ്ജസ്റ്റ് മെന്റിലല്ലേ കൊണ്ടോണേ
ആ അതെ ഞാൻ മീശോ ഇല്ലേ ഓൺലൈൻ അതിന്ന് ഞാൻ സാനങ്ങൾ വിളിക്കാണ്ടാ അത് എനിക്ക് പിന്നെയും കോർച്ചും കൂടി കംഫർട്ട് ആണ് കോർ റേറ്റ് ഇല്ല ഓഫർ എല്ലാം വരുന്നേ റേറ്റ് എല്ലാം കുറഞ്ഞു അവര് തരുന്ന മെറ്റീ--ആ അത്രയ്ക്കുള്ള മെറ്റീരിയൽ ഉണ്ട്.
മില്ല എന്നാലും ചില ക്കു നല്ലേ ആ കൊടുക്കുന്ന റെറ്റിനേകാളും നല്ല നല്ല എന്താ പറയുക കോളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടു. അഫോ ഡബിളാണ് പക്ഷേ കോളിറ്റിയുള്ള സാധനം ഒക്കെ കിട്ടും. കുറേ ടോപ്പുകളുണ്ട്. പിന്നെ കുറേ ഫാബ്രി ക് സ് ക്കെ കിട്ടും. തുണിയൊക്കെ പുറത്തൂന്നു മേടിക്കുന്നതിനെകാളും നല്ല ലാഭ
ഇക്കയുടെ പക്ഷെ അത്ര ഇതില്ല
ഇടക്കെക്കെ ഓഫറ് കാണാ. ചില സമയത്ത് ഒക്കെ നി
പക്ഷെ കഷ്ടപ്പാട് ഭയങ്കര ഞാൻ അങ്ങോട്ട് ഇപ്പഴും ഭയങ്കര ഡൗൺ ആണ്. ഒന്നിലും എല്ലാം അങ്ങ് റിട്ടൻ കൊടുത്തു ഒന്നും ആയി ഇത് നമ്മള് ആ പറയുന്ന പൈസക്ക് ഉള്ള സാധനം ഇല്ല കാരണം പിക്ചറിൽ ഉള്ള ക്വാളിറ്റി ഒന്നും ഇല്ല
ആ കോളി റ്റീടെ കാര്യം എന്നാലും കൊഴപ്പോന്നു ല്ല, നമുക്കാ എല്ലാം പ്രൈസിനൊത്തനോക്കുമ്പ എല്ലാം കുഴപ്പമൊന്നു ഇല്ലന്നാ തോന്നണത് പിന്നെ ആമസോൺ എങ്ങനെ പോയാലും കു കാശ് കൂടുതലാ
അതെ
പക്ഷേ കോളിറ്റി ഉണ്ടാവുന്നാ എല്ലാരും പറയണ് പ എല്ലാം ഏകദേശം സെയിം കോളിറ്റി തന്നെ.
സംഭവം ഭയങ്കര റൈറ്റാണ്
ഉം.
ഏതാണ്
ഇപ്പതന്നെസമയം പത്തരയൊക്കെ ആവാനായില്ലേ ഇനി എപ്പഴാ ഭക്ഷണമൊക്കെ കഴികണേന്നാണ്
ആ കുറച്ച് ലേറ്റായി ഉം ഇല്ല കൊച്ചുണ്ട് അപ്പ ഫുഡെക്കെ കഴിച്ചിട്ട് അത് കാരണം അവൻഫുഡ് കഴിക്കാൻ ആൾക്കിത്തിരി ഇൻട്രസ്റ്റ്കുറവാണ് അത് കാരണം അങ്ങനേണീ
പോവാത്തോണ്ടിങ്ങനെ കൈ കിടന്നാലും മതി
ആ സ്കൂളി പോന്ന കുട്ടിയല്ല കുഞ്ഞു കുട്ടിയ
എത്ര കുട്ടിയ അല്ല എത്ര ഇതായ കുട്ടിയ
രണ്ട് വയസുള്ള കുട്ടിയാ
ആ
അത് കൊണ്ടേയില്ല സ്കൂളിൽ ഒന്നും പോവണ്ട പക്ഷേ ആള് ഭയങ്കര കുസൃതിയും വാശി ഒക്കെയാ ആൺകുട്ടിയാണ്
ആഹ് ന്നാ ശ
ഓക്കേ ശരി എന്നാ ഗുഡ് നൈറ്റ്‌